ഹലോ
കേൾക്കാമൊ
ആഹ് കേൾക്കാം കേൾക്കാം അവിടെ കേൾക്കാമോ
അതെ കേൾക്കാലോ എന്തെടുക്കുവായിരുന്നു
ഞാനിവിടെ ചുമ്മാ വിശ്രമിച്ചു കൊണ്ടിരിക്ക്യായിരുന്നു ഇവിടെ മഴയൊക്കെ ആയിരുന്നു ഇപ്പൊ ഇവിടുന്ന് കുറഞ്ഞതേ ഉള്ളൂ അവിടെയോ
ആഹ് ഇവിടേം മഴയൊക്കെയായിയിരുന്നു ഇങ്ങനെ ഇവിടേം പൊറത്തൊന്ന്വെറങ്ങാതെ ഇവിടെ അകത്തിരിക്കുവായിരുന്നു അവിടെല്ലാർക്കും സുഖാന്നോ
ഇവടെ സുഖവായിട്ടിരിക്ക്യുന്നു എല്ലാരും സുഖവായിട്ടിരിക്ക്യുന്നു എല്ലാരും ഭക്ഷണൊക്കെ കഴിക്ക്യുന്നു അങ്ങനെക്കെ പോകുന്നു അവിടെയോ
ആഹ് ഇവടേം എല്ലാർക്കും സുഖം ഇവടെ എല്ലാരും ഭക്ഷണൊക്കെ കഴിക്ക്യുന്നു
ഓഹ് ഓഹ് ഓഹ് അതെയോ
ഓഹ് അതെ ആഹ് ഇന്ന്പ്പോ നമ്മള് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ വിഷയത്തെ കുറിച്ച് സംസാരിച്ചാലോ
ഓഹ് അത് നല്ലൊരു കാര്യവാണല്ലോ ഇപ്പൊ നമ്മള് വെറുതെ നമ്മുടെ സ സമയങ്ങള് കളയാതെ നമ്മള് ഇതുപോലെ ഉപകാരപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താ സംസാരിക്ക്യോ പറയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക്യ് തോന്നുന്നത്
അതെ അതെ ഇപ്പോവെ നമ്മള് ഇപ്പിങ്ങനെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ നമുക്ക് കൂടുതല് അങ്ങോട്ടും ഇങ്ങോട്ടും കു കൊറെ അറിവുകള് നമു ലഭിക്ക്യുവല്ലോ
അതെ അതെ തീർച്ചയായും അറിവുകൾ ലഭിക്ക്യുവാന് ലഭിക്ക്യുകയും ചെയ്യും നമ്മുടെ എന്താ സാമൂഹ്യ ജീവിതത്തിനും നമ്മുടെ ഇപ്പഴ് ഭാവി തലമുറയ്ക്ക്യും ഇതൊക്കെ ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്യും
അതെ അതെ ഇപ്പ നമുക്ക് ആഹ് ഈ ഇപ്പൊ ഏറ്റവും കൂടുതല് ഇപ്പം പൊതുവെ ഒരു സാമൂഹ്യ വിഷയം ഇപ്പ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ വിഷയം എന്ന് എടുത്ത് പറയേണ്ടത് ഒരു ജലസംരക്ഷണം ആണല്ലെ ഇപ്പൊ പൊതുവേ ജലസംരക്ഷണ ത്തെ കുറിച്ച്പ്പൊ താങ്കളുടെ അഭിപ്രായമെന്താണ് പൊതുവെ അങ്ങനെക്കെ നമ്മള്പ്പം ജലം സംരക്ഷിച്ച് ഇപ്പം ഉപയിക്ക്യാറുണ്ടോ അതോ അനാവശ്യമായിട്ട് ഉപയോഗിക്ക്യുകയാണോ ജലം
അങ്ങനെ ചോയിച്ച് കഴിഞ്ഞാല് ഈ വിഷയത്തെ കുറിച്ച് എനിക്ക്യ് പറയാൻ ഒള്ളത് നമ്മുടെ ചില സാഹചര്യങ്ങള്ല് എന്ന് വെച്ച് കഴിഞ്ഞാല് ഏഹ് എല്ലായിടത്തുംന്ന് ഞാൻ പറയുന്നില്ല ചില ഏര്യ ചില ഭാവങ്ങള്ല് അല്ലെ ചില വ്യക്തികള് ജലം പാഴാക്കാറുണ്ട് എന്നാൽ ചില ഭാഗത്ത് ജല ഏഹ് ജനങ്ങൾക്ക് ജലമില്ലാതെ കെടന്ന് വ്യാ വ്യാകുലപ്പെടുക്കെയും ചെയ്യുന്നുണ്ട്
അതെ അതെ ഇപ്പം ആഹ് പൊതുവെ ഇപ്പൊ പൊ എല്ലാവരും ഏഹ് ഇപ്പള് തലമുറ ആയിക്കോട്ടെ ഇപ്പ എ ഏത് തലമുറകളായി വിജയ് ഉം വളർന്ന് വെരുന്നവരായാലും പൊതുവെ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങള്പ്പോ ജല സംരക്ഷണം പ്രകൃതി സംരക്ഷണ് പൊതുവെ അവർക്കും താല്പര്യപ്പെടാറില്ല പൊതുവെ ഇപ്പവരെല്ലാവരും ദുരുപയോഗമാണ് ചെയ്യ്ന്നത് ഇപ്പം ജലം സംരക്ഷിക്ക്യുകയാണ് നമ്മളെന്ന് പ പൊറം പൊറമെ പറയുന്നുണ്ടെങ്കി തന്നേം ആഹ് ഇപ്പഴത്തെ തലമുറകളെല്ലാം ജനങ്ങള് വെറുതെ ഏഹ് ജലം വെറുതെ പാഴാക്കുകയാണിപ്പം വെള്ളം ഇപ്പം നമ്മളിപ്പോ കൈ കഴുക്കുന്നു കൈ കഴുക്കുന്ന ടാപ്പ് തൊറക്കുമ്പം തന്നെ വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്ക്യായാണ് നമ്മളത് ആഹ് ഒരു പക്ഷേ അസാം അറസ് നമ്മള്ത് കാണാതിരുന്ന ചെലപ്പം ചെറ്തായിട്ടായിരിക്ക്യും ടാപ്പ് വന്ന് അടക്ക്യിന്നത് എന്നാലും ഒരു തുള്ളി വെള്ളന്നൊക്കെ പറയുന്നന്നെ നമ്മുടെ ജീവന്റെ ഒരു ഉം വിലയല്ലേ
അതെ അതെ ജലസംരക്ഷണത്തെ കുറിച്ചാണെന്ന് പറയുമ്പം തന്നെ വെള്ളമില്ലാത്തൊര് ജീ ഒരു ജീവിക്കും ജീവിക്കാൻ കഴിയില്ല അല്ലെ ഒരു ജീവിക്കും വെള്ളമില്ലാതെ നിലനിൽപ്പില്ല പിന്നെ നമ്മള് പറയാണെന്ന്ല്ലെ വെള്ളം പാഴാക്കാതെ ഉം ആവശ്യത്തിന് മാത്രം മുഴുപയോഗിക്കേയും അതുപോലെ തന്നെ ഫാവി തൊയിലുമുറയ്ക്കായി സംരക്ഷിക്കേയും ചെയ്യുന്നതാണ് ജലസംരക്ഷണം ഇത് ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടൊരു കാര്യമാണ് അവരുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടാക്കി കൊണ്ടുപോവേണ്ടൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇന്ന് പല പല ജല അതെ അതെ തുടർന്നോളു
അതെ അതെ ഇപ്പ ഈ പൊതുവെ വെള്ളം പാഴാക്കുന്നതോണ്ട് നമുക്ക് പ്രധാനപ്പെട്ട പ്രശ്നന്ന് പറയുന്നത് കുടിവെള്ളക്ഷാമം, കൃഷിനാശം, ഭക്ഷ്യക്ഷാമം, ആരോഗ്യ പ്രശ്നം എന്നിവയ്ക്ക് ഇതൊരു കാരണമാകും. ഇപ്പൊ പൊതുവെ വിദ്യർഥികൾക്ക് നമ്മ നമ്മളിപ്പോ ജലസംരക്ഷണത്തെ കുറിച്ചൊരു ആഹ് അറിവ് പകർന്ന് കൊടുക്ക്യാണ് അപ്പതിലൂടെ നമ്മക്ക്യ് ഇന്ന ഇന്നയിന്ന പ്രശ്നങ്ങളുണ്ടാവൂന്ന് പറ് യുമ്പുരാണ് അല്ലേ കൂടുതലു അവർക്കുടെ അറിവ് ലഭിക്ക്യേം അവരത് അതനുസരിച്ച് വെള്ളങ്ങൾ ഉപ പായാക്കാതെ ഉപയിക്ക്യക്ക്യെ ചെയ്യോള്ളു
അതെ അതെ ഇപ്പൊ വിദ്യാർത്ഥികൾക്ക് ജനസംരക്ഷണത്തെ കുറിച്ച് എന്ത്ചെയ്യാൻ കഴിയുന്ന് ചോയ്ച്ച് കയ്ഞ്ഞാല് ആഹ് ആവശ്യമില്ലാതെ ടാപ്പ് തുറന്ന് ഇടുകേയും തു തുറന്നിടാതിരിക്ക്യുക്കയാ മഴവെള്ളസംഭരണത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക മറ്റുള്ളവരെയും വെള്ളം മറ്റ് ഏഹ് മറ്റുള്ളവരെയും വെള്ളം സംരക്ഷിക്കാൻ പ്രോത്സാഹിപ്പിക്ക്യെങ്കിലും ചെയ്യാ ഇത് വീട്ടിൽ നിന്നും അധ്യാപേകത്തിൽ നിന്നും എല്ലായിടത്ത് നിന്നും കുട്ടികൾ പഠിക്കേണ്ട ഒരു കാര്യവായിട്ടാണ് എനിക്ക്യ് തോന്നുന്നത്
അതെ അതെ ഇപ്പം അവരോട് ഇപ്പ ഇപ്പ വിദ്യാർത്ഥികൾ ന്നമ്മൾ ജലസംരക്ഷണത്തിനൊരു ബോധവൽക്കരണക്ലാസ് കൊട് തിയോ തെന്നെ ന്നമുക്ക്‌പറയാം ആവശ്യമുള്ളതെ ടപ്പ തുറക്കാതരിക്കുക മഴവെള്ളസംരത്തെക്കുറിച് ബോധവത്ക്കരണം. ന്നമുക്ക്അവരെ കുറിച്ച് നടത്താം മഴവെള്ളംഎതുവാ സംരക്ഷിച്ചു ഇപ്പം മഴവെള്ളം നമ്മൾപെയ്യും മഴവെള്ളംമാ മഴയാണല്ലോ ഏറ്റവും കൂടുതൽ ശുദ്ധം ശുദ്ധമായ ജലം അപ്പം മഴയൊക്കെ നമുക്കിപ്പം ജലം പാഴാക്കാതിരിക്കുന്നൊര അവസ്ഥയിലകാരണം ന്നമുക്ക് മഴയൊക്കെ ആഹ് അപ്പംപാത്രങ്ങളൊക്കെ ശേഖരിച്ച് നമുക്കത് വീണ്ടും എന്തുവാ ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കാൻതര ത്രോള്ളെ ആഹ് വേറെകലന്തുവാ വേറെ മായങ്ങള് ഉം ന്നമുക്ക് അതിന്ചേരുന്നില്ലല്ലോ മഴവെള്ളത്തില് അപ്പംഅങ്ങനെയൊക്കെ ശേഖരിച്ചാൽ ന്നമുക്ക്കൊർച്ചുംടെ കുട്ടികൾഅറിവുപകരുകയും അവർക്ക് ഇതറിയേംചെയ്യും.
അതെ അതെ പിന്നെന്നമ്മൾ പറയുണ്ടെങ്കിൽ കൃഷിയില് ജനസംരക്ഷണം എങ്ങനെസാധ്യമാകും അത് ന്നമ്മള് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടഒരു കാര്യമാണ് ഇപ്പൊ എന്റെഅഭിപ്രയം പറയുകയാണെങ്കിൽ തുള്ളിന്നനാന്ന് പറ്ഞ്ഞ് പോലുള്ളആധുനിക ജലസേചന രീതികൾ ഉപയോഗിക്കാം. ഇത് വെള്ളംലഭിക്കാനും വിളവ് വർധിപ്പിക്കാനുംസഹായിക്കും അത് കർഷകർക്ക് ഉപയോഗിക്കാം സാധണര ജനങ്ങൾക്ക് ഉപയോഗിക്കും അത് വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യമായിട്ടാണ്എനിക്ക് തോന്നിയിട്ടുള്ളത്.
അതെ അതെ ഇപ്പം പൊതുവെ പറയുകയാണെങ്കിൽതെന്നെ താങ്കൾ പറഞ്ഞത് വളരെശെരിയാണ് ക് കൃഷിയില് ജലസംരക്ഷണത്തിന് നമുക്ക് ഈ തുള്ളിന്നന പോലുള്ള ആധുനികജലസേചന രീതികളൊക്കെ ഉപയോഗിച്ചാൽ തന്നെ അവർക്ക്അത് വെള്ളംലഭിക്കും വിളവ് വർധിപ്പിക്കാനൊക്കെ സഹായിക്കതാണ് ഇത്പോൽതെന്നെ കുറെ കുറെ പദ്ധതികൾ സർ ക്കാര് ഓഹ് നടപ്പിലാക്കുന്നുണ്ട് ഇപ്പം മഴവെള്ള സംവരണ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നതിലൂടെ എന്താണ് കൂടുതൽ ജലസംരക്ഷണത്തിലൂടെ യാത്പ്പം ഹാ ജനങ്ങളൊരു ബോധവൽക്കരണമാണ് അവരെ നടത്തുന്നത്അല്ലെ?
അതെ അതെ അതോക്കെന്നെ ഇതുപോലുള്ള സംഭരണപദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ കുളങ്ങളും നദികളും സംരക്ഷിക്കണം ജലസംരക്ഷണത്തെ കുറിച്ച് ജനങ്ങൾ ബോധവാൽക്കാരണവും നടത്തുകയും വേണം. ഇത് വളരെയധികം പ്രധാന്യമുള്ള ഒരു കാര്യമാണ്അത് എല്ലാവരും ചെയ്യേണ്ട അല്ലെങ്കി ഏതൊരു വ്യക്തിയുംഇതിൽ ഉൾപ്പെടെയുംവേണം.
അതെ അതെ ഇപറയുന്നപോലെതെന്നെ ഇപ്പോ ജലസംരക്ഷണം എന്നൊക്കെ പറയുമ്പോതെന്നെ ഇപ്പോഴത്തെ തലമുറൾക്ക് ഒരു ബോധവർരണ ക്ലാസ് തന്നെഏഹ് നൽകേണ്ടതാണ്. കാരണംമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്കൊന്നും ഇപ്പം ഏഹ് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ അവർ ഏഹ് പെട്ടെന്നൊന്നുംചെയ്യുകല്ല ഇപ്പൊ അവരെഅത് മനസ്സിലാക്ക ബോധവൽകരിച്ച് എടുക്കുകയാണെങ്കിതെന്നെ അവർക്ക് ജലസേ സംരക്ഷണത്തെ കുറിച്ച്എന്ത് ഇപ്പ ജെല ജെലങ്ങനെ സംരക്ഷിച്ചാൽ ന്നമ്മുടെ ജീവനഅതും ആഹ് ജെലം ജെലംന്ന് പറയുന്നെ ന്നമ്മുടെ ജീവന്റെ വിലയാണ് അപ്പം ജലംന്നമ്മൾ സംരക്ഷിക്കുന്നത് അനിവാര്യമാണ് ഇനിവെരും തലമുറകൾക്കും ആഹ് ന്നമ്മുടെ ഈ ലോകത്തിൽ ഈലോകത്ത് നിലനിൽപ്പിനൊക്കെ ജെലം അത്യാവശ്യമാണെന്നുള്ളരു കാര്യം ആവി തീകൂടെ ന്നമുക്ക് ആം അവരിൽകൂടെ ന്നമുക്ക് അവരിൽഅറിവ് പകരാൻ സാധിക്കുംഅല്ലെ?
അതെ ജലമലിനീകരണം എന്ന് പറഞ്ഞാൽ എങ്ങനെതടയം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ജലിനീകരണം എങ്ങനെതടയാം. മാലിന്യങ്ങളും രാസവസ്തുക്കളും നദികളിലും കുളങ്ങളിലുംഒക്കെ വലിച്ചെറിയരുത്. വ്യവസായമാലിന്യങ്ങൾ ശുദ്ധീകരിച്ച് ശേഷവേ പുറത്തിടാവൂ ഇത്ര ഇത്തരത്തിലുള്ള കൊർച്ച്കാര്യങ്ങളെ ഏറ്റവുംകൂടുതൽ ശ്രദ്ധിക്കേണ്ടഒരു കാര്യമാണ്പ്പൊഞാനിപ്പ പറയാണ്ന്നുണ്ടെങ്കില് ഞങ്ങടെ ആഹ് ഞങ്ങടെ ഈ ഒരുഭാഗതുണ്ടായ ഒരു പ്രശ്നം ഞാനിപ്പോ എന്തായാലും ഇത്രേ ആയസ്ഥിതിക്ക് ന്നമ്മുടെ സാമുഹ്യ പ്രശ്നമായിട്ട്ഞാൻ പറയാണ് ഞങ്ങടെ ഒര്ഭാഗത്ത് പേരൊന്നും പറയുന്നില്ല അതിന്റെഒരു പ്രശ്നം ആവേണ്ട അതോണ്ട് പേര്പറയുന്നില്ല. ഇവിടെ ഒരുഭാഗത്താണെങ്കി ഒരുനദി ഉണ്ടായിരുന്നു ആ നദിയിലാണെങ്കിൽ ശുദ്ധമായവെള്ളമായിരുന്നു ആഹ് അതിന് പ്രശ്നമൊന്നുമില്ലതെ ന്നല്ലെ രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നാണ്. കൊർച്ച് എന്താണ് പുറത്തുനിന്ന് വന്ന ആൾക്കാര് വാടകയ്ക്ക്വന്ന ആൾക്കാരാണ്അവർ ആദ്യം ആദ്യം കൊറേ ആ അവരാണ്ന്ന് ഞങ്ങൾ പിന്നീടാണറിയുന്ന ആദ്യം ആദ്യം അവര് വീട്ടിലെ വ വസ്തുക്കൾ വെ ന്താ അവശിഷ്ടങ്ങൾ നദിയിലേക്ക് ഒഴ്ക്കാൻ തൊടങ്ങി അ എന്തിയ്യാൻ തൊടങ്ങി അതടിയാൻ തൊടങ്ങി അപ്പത്തേക്ക് വെള്ള നദിയിൽന്നുള്ള വെള്ളം ഒഴ്കാൻ ഒഴങ്ങാതിരിക്കാൻള്ള അവസ്ഥേത്തി. തുടർന്ന് പിന്നീടവരാണെങ്കില് അവരുടെ വീട്ടിലെ എന്താണ് അടുക്കളയിൽ നിന്നുള്ള പ്ലാസ്റ്റിക്കുകളും കൊണ്ടിടാൻ തൊടങ്ങി. അങ്ങനെ യിട്ടിട്ടിട്ട് വെള്ളത്തിന്റെ ഫലവുഷ്ടിത കുറഞ്ഞു വെള്ളം വകെ എന്താ അയ് അ നല്ലെ തെളിനീര് പോലെ ഒഴികിക്കണ്ടിരുന്ന വെള്ളം പതിയെ പതിയെ നിറംമാറി തുടങ്ങീ വെള്ളത്തിനെന്തോ മാറ്റമുണ്ടായത്പലെ തോന്നി പക്ഷെ ആര് എന്താണ് നദിയാണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ആരൊക്കാണ് സ കണ്ടെത്താൻ ശ്രമിച്ചു പക്ഷെ പതിയെ പതിയാണ് അറിയുന്നത് ഇവരാണ് ഇടുന്നത് അങ്ങനെ ഇവരെ എന്ത ഇവരെ സം സംസാരിച്ചീനി ഇങ്ങനെ ഇടരുതെന്നൊക്കെ പറയുന്നു പക്ഷെ ഇവര് വീണ്ടും ഇത് തുടർന്ന് അങ്ങനെ നിയമ നടപടി എടുത്തപ്പോഴാണ് ഇവര് ഇ ഈ ഒരു പ്രവൃത്തി ചെയ്തത് അപ്പം സ്വയം ഇവര് ചിന്തിക്കുന്നില്ല ഇപ്പൊ ഒരു നമ്മളിപ്പം നമ്മുടെ സമൂഹം നശിപ്പിക്കുന്നത് അല്ലെങ്ക നമ്മുടെ ചുറ്റുപാട് നശിപ്പിക്കുന്നത് ഒരിക്കലും പേടി പോലീസിനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പേടിച്ചല്ല നമുക്ക് സ്വയം ഒരു അവബോധം ഉണ്ടാവണന്നാണ് എനിക്ക് തോന്നിയത്. നമ്മളെന്തിയാനാ എപ്പോഴും പൊറത്തു എന്താണ് വലിയ്യ വൃവസായ മാലിന്യങ്ങളൊന്നും ഒരിക്കലും ശുദ്ധകരിച്ച് മാത്രേ പൊറ ക്ടങ്ങള് അതുപലെ കൊണ്ട് നദിലും കുളങ്ങളിലൊന്നും നടരുത്. നമ്മളിപ്പോ വെള്ളത്തിലാണോ ഇടുന്ന് നദിയിലാണോ ത് ഇട്ന്ന് ന്നുണ്ടെങ്കിൽ അതിൽ താമസിക്കുന്നത് അതിന്റെ ആവാസ വ്യവസ്ഥ മൊത്തം നഷ്ടപ്പെടാണ്. ന അതിൽ അറിയാലോ എന്തൊക്കെയുണ്ടെന്ന് നദി അല്ലെ ഒരു കുളത്തിലെ ചെറിയ ചെറിയ ജീവികളുണ്ട് ഹരിത ഹരിതക വ വർണങ്ങളുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ ആ ചെറിയ ചെറിയ എന്താണ് ചെടികളും. പിന്നെ വെള്ളത്തിൽ വളരുന്ന ചെറിയ ചെറിയ ജീവികള് വെട്ടിലികള് അവിടുത്തെ ഉണ്ടാകുന്ന ഓരോ ആവാസ വ്യവസ് ആ വെള്ളത്തിലുള്ള ആവാസ വസ്ത നശി മൊത്തമാണ് അടപടലം നശിപ്പിച്ചൊണ്ടിരിക്കയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം അത് അത്രമാത്രം ഭൂമിയിലാണ് ബാധിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേന്ന കാര്യം ഇവരിങ്ങനെ ഈ വെള്ളം മലിനമാക്കുമ്പോ അതിലുള്ള മ മ മ മത്സ്യത്തിന്റെ കാര്യം നമ്മള് പ്ര ത്യേകം പറയുന്നേ ആ മത്സ്യമാണ് ആ മത്സ്യം അത് ശ്വസി ക്കുന്നു അതെ അതെ മത്സ്യമത് ശ്വസിക്കുന്നു നമ്മളത് അ അതുവല്ല നമ്മളപ്പോ കായല ക കടലൊക്കെള്ള അടുത്തുള്ളാണെങ്കി നമ്മളാ മാ മത്സ്യം വാങ്ങി കഴിക്കുമ്പം നമ്മടെ ശരീരത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് അത് ആരും ചിന്തിക്കുന്നില്ല അത് എത്രമാത്രം നമ്മളെ ബാധിക്കുന്നു അല്ലെങ്കിൽ അത് എത്രമാത്രം മലിനമാണെന്നെന്നും ഒരുവ്യക് ക്തി ചിന്തിക്കുന്നില്ല ഈ മീ മത്സ്യത്തിന്റെ ദേഹത്തുള്ള മാലിന്യം അല്ലെങ്കി മത്സ്യത്തിന്റെ ദേഹത്തെ ള്ള രാസവസ്തു നമ്മള് കഴിച്ചാ നമ്മടെ ശരീരത്തിലെത്തുമ്പോ അത് നമ്മൾ മനസ്സിലാക്കണം അതോണ്ട് നമ്മളാ കഴിയും വിധം നമ്മുടെ ഭൂമിയി നന്നാക്കി സൂക്ഷിക്ക ഇപ്പൊ നമ്മളൊരു ത് വൃത്തിക്കേടാക്കിയാൽ പോലും അതിന്റെ ഭാവി പ്രശ്നം അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന എന്താണ്? തിരിച്ചടി പ്രതിസന്ധികൾ നമ്മുടെ കുടുംബവും നമ്മളും എല്ലാവരും ഭാവി തലമുറ മുഴുവന് എന്താണ് അനുഭവിക്കുന്നതെന്ന് മനസിലാക്ക
അല്ലെ?
അതെയതെ മനസ്സിലാക താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് ഈ പറയുന്ന പോലെ തന്നെ ആഹ് കൊറച്ച് മ ഇപ്പഴ തലുറായാലും ഇപ്പ ഏത് തലുറകളില് ജവിക്കുന്നവരായാലും മനുഷ്യർ കൊറച്ച് കൂടി ഒരു സ്വയം അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കീത് ചെയ്യാൻ സാധിക്കുള്ളൂ ഈ പറയുന്ന പോലെ തന്നെ പുഴകളിലൊക്കെ മാലിന്യങ്ങളും രാസവസ് കുത്തുക്കുളം ചേർന്നുള്ള നദികളും കുളങ്ങളുമായി വലി ഒരു മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുക അതായിരിക്കും പ്രധാനം പ്രധാനമായി പറയുകയാണെങ്കി നമ്മുടെ കൊ ആയ് കൊല്ലം ജില്ലെയിലെ തന്നെ ശാസ്താംകോട്ട കായല് തന്നെ എടുത്ത് പറയുകയാണെങ്കി തന്നെ അവിടെ എന്തെങ്കും അവിടെത്തെ ശുദ്ധം ജല തടാകമായ ശാസ്തംകോട്ട കായില് തന്നെ എന്തുമാത്രം മാലിന്ങ്ങളമാണ് അടിഞ്ഞ് കൂട്ന്നത് ഇതിലൂടൊക്കെ തന്നേണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നത് കാരണം താങ്കൾ പറയുന്ന പോലെ തന്നെ മത്സ്യം മാസിബം നമ്മള് ഏവും കൂതല പ എടുത്ത് പറയുന്നത് മല്സ്യം മസ്യങ്ങള് കഴിക്കുന്ന ആരോഗ്യശ്നം ഉണ്ടാകുന്നത് ത്താങ്കളീപറയ്ന്ന പോലെ മൽസ്യം അതൊരുവാസ അവ്ടെ ജലത്തിൽ ജീവിക്കുന്നൊരു ജീവിയാണ് അപ്പം അതിന്റെ ആവാ ആവസ്ഥ വ്യവസ്ഥയെ നശിപ്പിച്ച് അതിനെ നശിപ്പിച്ച് നമ്മളിപ്പം കടൽലായാലും മത്സ്യം നമ്മള് ഭക്ഷിക്കുകയാന്നെ ങ്കിൽ കൂടി തന്നെ അതിലൂടെ തന്നെ നമുക്ക് കൊറേ രോഗങ്ങള് ആ വന്ന് സാധിക്കുന്നുണ്ട് ഇതുപലെ തന്നെ കൊറച്ചൊക്കെ സ്വയ അവബോധം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ജീവി തത്തില് ആരോഗ്യവും നമ്മുടെ ഇപ്പംവി ഇനിയുള്ള തലമുറകളായാലേക്കും നമ ക്ക് നിലനിൽക്കാനുള്ള ഒരു ജലൊക്കെ നമുക്ക് സംരക്ഷിക്കാം ചെയ്യുകയും ചെയ്യും.
അതെ, അതേയതേ തീർച്ചയായും അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ജലം. ജലം നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയാണ്. ഇന്ന് നാം വെള്ളം സംരക്ഷിച്ചില്ലെങ്കിൽ നാളെ തലമുറ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. നമ്മള് നാളത്തെ തലമുറ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം മാത്രമല്ല. നൂറ്കണ നൂറുകണക്കിന് ആയിരക്കണ ക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് ഇനിയീ ലോകത്ത് ജീവിക്കാനുള്ളത്. അതുപോലെ തന്നെ എനിക്ക് പറയാൻ തോന്നിയത് ഈ സംഭാഷണം കേട്ട പ്പോള് നമ്മളിപ്പൊ ഇത്രേം തുടർന്ന് കൊറെ കാര്യങ്ങൾ സംസാരിച്ചു. ഈ സംഭഷണം തുടർന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യംന്ന് പറഞ്ഞു കഴിഞ്ഞാല്.
അത് പറഞ്ഞോ?
ആഹ് ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം താങ്കളുടെ സംസാരത്തിൽ നിന്ന് എനിക്കും മനസ്സിലായി. അതാണ് ഭാവി തലമുറയെ നമ്മള് എന്താ ഉയർത്തിക്കൊണ്ടു വരേണ്ട ഒരു കാര്യം നമ്മുടെ ചുമതലയാണ്. അതുപോലെ തന്നെ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഓരോ തുള്ളി എന്താ വെള്ളവും വിലപ്പെട്ടതാണ്. ഈ സംഭാഷണം വളരെ താങ്കളുമായിട്ടു സംഭാഷണം വളരെ വിജ്ഞാനപ്രദവും പ്രചോദനവുമായിരുന്നു ഞാൻ വെറുതെ എന്റെ സമയം പഴാക്കാതെ താനും തങ്ങളുമായിട്ട് ഇത്രയും സംസാരിച്ച് ഇത്രയും നല്ലൊരവബോധം കി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതന്നെക്കെ തന്നെ ജലം സംരക്ഷിക്കൂ. ജീവൻ സംരക്ഷിക്കൂ. ഓരോ തുള്ളിയും നാളെ യുടെ പ്രതീക്ഷയാണ് ഈ മുദ്രാവാക്യം അല്ലെങ്കിൽ ഈ ഒരു സം എന്താണ് ഈ ഒരു വാക്യം നമുക്ക് കേട്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അതി മനോഹരമായി നമ്മുടെ ഈ ലോകത്തിന് വേണ്ടി പോരാടി എന്താണ് ഒരു അസുഖോ പ്രശ്നോ ഒന്നും ഉണ്ടാകാതെ നമ്മുടെ ലോക ഓരോ ആവാസ വ്യവസ്ഥയും നമുക്ക് മുന്നോട്ട് കൊണ്ടോവാൻ കഴിയട്ടെ. വളരെയധികം നന്ദിയുണ്ട്. താങ്കൾ ഇത്രയും മനോഹരമായി എന്നോട് സംസാരിച്ച് എന്റെ ആശയം കൂടി ഉൾപ്പെടുത്തിയേന്.
അതെ, താങ്കളുടെ ഈ സംഭാഷണം വളരെ വിജ്ഞാനപ്രദവും പ്രയോ പ്രയോജനകരവുമായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ഇത്രയും നേരം എന്നോട് സംസാരിച്ച് വളരെയധികം നന്ദിയുണ്ട്.
ഓ നന്ദി.
ഉംനന്ദി